കേക്കുന്നുണ്ടോ-
കേക്കാം കേക്കാം ഇത്തിരി കൂടെ ഒറക്കെ പറയണേ-
ആ-
എന്തോണ്ട് എന്തെടുക്കവാ- ഉച്ചക്കലുത്തേക്ക് എല്ലാം റെഡിയായോ-
ഉച്ചത്തേക്ക് ചാറും രാവിലത്തെ മീൻകറിയുടെ മീൻകറിയുണ്ട് പൊരിക്കാനുണ്ട് പിന്നെ തോരം വെക്കാൻ ചക്കക്കുരു ചൊരണ്ടിക്കൊണ്ടിരിക്കുവാരുന്നു-
ആഹ് ആഹ് ആഹ് ചക്ക- കുരു ഫ്രൈ ആക്കാറിയോ-
ആ ഫ്രൈ ആക്കാൻ അറിയാം-
എങ്ങനെയാ പറഞ്ഞേ കേക്കട്ടെ-
ചക്കക്കുരു നമ്മള് ഇങ്ങനെ പ പയ്യൊന്ന് വേവിക്കും നമ്മള്- ഉപ്പും മൊളകും ഇട്ട് ആ - വേവിച്ചിട്ട് പിന്നെ അതിനെ എണ്ണ ഊറ്റി പൊരിച്ചെടുക്കും കറിവേപ്പിലേം ഒപ്പം ഇടും പൊരിച്ചു കൊണ്ടിരിക്കുമ്പോ-
ആ എനിക്ക് സത്യത്തിൽ ഈ അടുത്ത സമയത്താ ഇങ്ങനെ ഇത് സാധനം ഞൻ കഴിക്കുന്നത്- അതിന് മുമ്പ് എനിക്ക് അറിയത്തില്ല ആ എനിക്കറിയത്തില്ലെനിക്ക് ച- കുരു എനിക്ക്ഷ്ടവേ അല്ല- അപ്പൊ ഞാനിങ്ങനെ പിന്നെ ഒരാളെനിക്ക് കൊണ്ടു തന്ന് ഞാൻ കഴിച്ചപ്പോ ഒണ്ട്- ഭയങ്കര ടേസ്റ്റ് നല്ല ഇതായിട്ട് അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ അങ്ങനെ ഒണ്ടാക്കാൻ തുടങ്ങി അപ്പൊ വീട്ടില എല്ലാർക്കും ഇഷ്ട-
ആ അങ്ങനെ എല്ലാരും പോയി എല്ലാരും ഫ്രൈ ആണല്ലോ ഇഷ്ടം-
ഓഫർ അയ്യ നമ്മളീ അല്ലാ- പിന്നെ തോരനും നല്ലയാ ഈ ചക്കക്കുരു- ചെറുതായിട്ട് കീറിട്ടിട്ട് സവാള അരിഞ്ഞിട്ട് അതിനകത്ത് പച്ചമുളകും ഉപ്പും ഇട്ട് വേവിച്ചിട്ട് തോ തേങ്ങാ തിരികി ചേർത്ത്ത് തോരംവക്കാം നല്ല ടേസ്റ്റി അത്- എനിക്ക് അത് ഭയങ്കര ഇഷ് ആ അതെ അതെ അതെ അതെ അത നല്ല ടേസ്റ്റ് പക്ഷെ മഞ്ഞ മഞ്ഞപ്പൊടിയല്ല മഞ്ഞപ്പൊട ഒന്നും ഇട്ട് മഞ്ഞ കളർ ഒന്നും ആക്കരുത് അല്ലാതെ തന്നെ വെളുത്തിരിക്കുന്ന ആണോ ആ ഇത് ഇത്തിരി ഒരു തോരൻ ആ വെളു വെളു ആണന്നിരിക്കുന്നത് എന്തു വാ നല്ല ടേസ്റ്റി അത് കഴിക്കാന് അങ്ങനെ വെക്കും പിന്നെ അമ്മ എവിടൊണെങ്കില് ഓടെ ആഹ പറ
കുരുവിനെ നമ്മളങ്ങനെ ചെറുതായിട്ട് കീറി ഇടുത്തിട്ട് അപ്പം വേവിക്കാൻ കുക്കറി ഇട്ടൊന്ന് അടിപ്പിക്കും മുള പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടും ഇട്ട് തേങ്ങയും കുത്തിടുംപ്പം എന്നിട്ട് പിന്നെ എണ്ണയിൽ ഇട്ട് ഇത് താളിക്കും താളിക്കുമ്പോ താളന്ന ആ തേങ്ങ കട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും
എങ്ങനാ ഒന്നോട് പറഞ്ഞേ ഒന്ന് ഉണ്ടാക്കി നോക്കാനാ
ചക്കപ്പ നമ്മള് ചെറുതായിട്ട് വീഴ അപ്പ തേങ്ങയും കൊത്തിട്ട് ഏ് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ആ മല്ലിപ്പൊടി ഇടും
ആഹ് തേങ്ങ കൊത്തിടാന്ന് വെച്ച കഴിഞ്ഞാൽ ചെറിയ പീസ ആാക്കി
പൈസ തതിരഞ്ഞെറിഞ്ഞിടും
ആഹ ആഹ അതെ ഓക്കെ ഓക്കെ
ആ അനത്തത് കടുുകും പൊട്ടിച്ച് ഉള്ളി എരിഞ്ഞിട്ട് ഇതിനെ അങ്ങോട്ട് ഇട്ട് കൊട്ടിയിട്ട് താളിക്കും അതിന് നല്ല ടേസ്റ്റ് ആ
ആണില്ലേ അപ്പൊ നമ്മക്ക് ഇന്ന് ഞാൻ ആ കറിണ്ടാക്കുന്ന കേട്ടോ ഞാൻ ആദ്യമായിട്ട് കേക്കുവ ഇങ്ങനത്തെ ഒരു കാറി അ നമ്മളീ എന്നും ഇല്ല സ്ഥിരമായിട്ടുള്ള കഴിക്കുന്ന കറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമു ഉണ്ടാക്കി കഴിക്കാെങ്കിൽ നമുക്കൊരു കഴ കഴിക്കാവലോ
അതിന്റെ രുചി നോക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ
ആ അതെ നമുക്ക് അതിനൊന്നും വെറൈറ്റി ഇത് കിട്ടുവല്ലോ രുചി കിട്ടുവല്ലോ ആ അപ്പൊ ഒഴി ഒഴിക്ക്ക്കാനൊക്കെ ആവുമ്പോ പിള്ളേർ സാറന്നൊക്കെ അതുപോലെൊക്കെ ഇരിക്കുവല്ലോ
ആഹ ആ അത് വെള്ളം ഇല്ല പോലെ ഇരിക്കും മെഴുക്കുപുരട്ടി ന്ന് പറയും
ആഹ അല്ല ഇത് വ എണ്ണ ഒഴിച്ചല്ലിയോ എടുക്കുന്നെ
വെള്ളം അങ്ങനെ വേ വേണ്ട തളിക്കുമ്പം ചുമ്മാ എല്ലാം ഇങ്ങനെ തോരം താളിക്കൂലേ മ്മള് അതുപോലെ ഒള്ളു വെള്ള തോരം പോല ഒഴിക്കുന്നിങ്ങനെ നമ്മള് അതെ കുക്കറിലേക്ക് ചക്കക്കുരു വട്ടം കിറിയിടും
ആ ആ ആഹ്
അന്ന് ട്ട് മ്മള് പച്ചമോളകും ഉപ്പും കൂടെ കൂട്ടി മിക്സിൽ അരച്ച് അയിന്റെ വെള്ള മോളകിന്റെ വെള്ളം ഊറ്റും ഊറ്റീട്ട് വേവിക്കും വേവിച്ചിട്ട് നമ്മള് എനാ വെന്ത് കഴിയുമ്പം ഒന്ന് മാങ്ങ ഇട്ടൊന്ന് തെളപ്പിക്കും തിളപ്പിച്ചിട്ട് ചക്കക്കുരു മാങ്ങേ ആയല്ലോ അന്നിട്ട് തേങ്ങയ്കൂടെ അരച്ചൂറ്റീട്ട് പിന്നെ താളിച്ചൂറ്റിയാ മതി അപ്പ ചക്കക്കുരും ച ചാറായത്
ചക്കക്കുരു മാങ്ങ കറി പിന്നെ എന്തെന്ത്‌ കൊഞ്ച് കറി കൊഞ്ചിട്ടിട്ട് അങ്ങനെ ഒരു കറി ഉണ്ടല്ലോ അ അങ്ങനെ നല്ലേല്ലിയോ ആ ഒണക്ക കൊഞ്ച് ഞാൻ ക്ഷേ സത്യത്തിൽ ഇത് വരെ അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കിട്ടില്ല
ആ ഒണക്കച്ചെമ്മീൻ ഇടും പക്ഷെ എനിക്ക് ഇഷ്ടല്ല ഒണക്കച്ചെമ്മീൻ ഞാന് പരമാവധി ഒഴിവാക്കും ബാക്കി എനി അങ്ങനെ വെക്കുവാണെങ്കിൽ ഞാൻ എന്റെ കറി എട്ത്ത് താ എടക്ക് വെച്ച് മാറ്റും എന്നിട്ടോള്ളൂ കൊ ചെമ്മീനങ്ങോട്ട് ഇടുവൊള്ളൂ
ഇവടെ എന്റെ മോന് കൊഞ്ച് ഇഷ്ടവല്ല അത്കൊണ്ട് കൊഞ്ച് ഇട്ട് നമ്മള് ഇവിടെ ഒന്നും ഉണ്ടാക്കത്തില്ല പ്പോ തീയൽ വെച്ചാലോ കൊഞ്ചിട്ട് തീയല് വേക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കുല്ലേ ഇത് തന്നെ ഇടാൻ കൊച്ച് സമയിക്കത്തില്ല പിന്നെ ഞങ്ങള് ചെയ്യുന്നേന്ന് വെച്ച്ഴിഞ്ഞാ അതിനക കൊറച്ച് മാ റ്റി അവനായിട്ട് മാറ്റി വെച്ചിട്ട്
എനിക്കതുപോലെ മാറ്റി ഞാന് എനിക്കും മാറ്റും എന്നിട്ട് വാ ക്കി ചെയ്യോള്ളൂ അങ്ങനെ ചെമ്മീൻ ഇടണോങ്കി തന്നെ
ആ ഏതായാലും എന്റെ മോക്ക് കൊഞ്ചെന്ന്റ്ഞ്ഞ ഭയങ്കര ഇഷ്ട മോളും മോനും തമ്മില് ആഹാരത്തെ കാര്യത്തിലും ഭയങ്കര
രണ്ടും രണ്ട് രണ്ട് ടൈപ്പായിരിക്കുല്ലേ ഉം
ണ്ടും രണ്ട് രീതിയ് പിള്ളേർ അവൾക്ക് അവനാണെ കൊഞ്ച് കക്ക ഞണ്ട് ആ ഇങ്ങനൊള്ളെ ഹായ് കാണവ ഒന്നു ഇഷ്ടമേ അല്ല പക്ഷെ എന്റെ മോക്ക് ഇതെല്ലാം ഫ്രൈ ആക്കി കൊടുത്ത അവള് തിന്നോളും തിന്നാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്
ആ എനിക്കിഷ്ടല്ല ഞാനീ കൊഞ്ചൊന്നും തിന്നാറില്ല എന്റെ വീട്ടിൽ അങ്ങനെന്നു അ അങ്ങനെന്നും മാങ്ങൂല ന്നട്ട് ഇബടെ ല്ലാരും കഴിക്കും എന്റെ വീട്ടില് അ ആ സാനം ഇങ്ങനെ കൊഞ്ചും അ് ഞങ്ങളെ വീട്ടില് പയറ് തോരൻ അല്ലെ പയറ് താളിച്ചത് പപ്പടം മൊട്ട മീൻ ഇങ്ങനത്തെക്കൊള്ളായിരുന്നു പച്ച ക്കറി കൊവായിരുന്നു പക്ഷെ ഇവടെ പച്ചക്കറി കൂടുതലാ ഞാൻ വന്നെട്ത്ത് അപ്പൊ ഇവടെ എല്ലാർക്കും പ ചച്ചക്കറി കൂട്ടാ അങ്ങൻത്ത സാധനങ്ങളെല്ലാം കൂട്ടും
കൂട്ട പടി ഇപ്പൊ കഴിച്ചു തൊടങ്ങിയോ
കഴിച്ചു ങ്ങനെ ഞ ന് ഈ ലിവറൊക്കെ കഴിക്കൂലായിരുന്നു അതൊക്കെ കഴിക്കാൻ തുടങ്ങി പക്ഷെ ഇത് കൂട്ടൊന്നും കഴിക്കാറില്ല
ആ അ അ അ ആ
ഇല്ല ല്ല ആ കൊഞ്ചിൻ്റൊരു ടേസ്റ്റ് ഷ്ടല്ല പിന്നെ കക്ക തിഞ്ഞൂല കക്ക എറച്ചി
ആ
പോട്ട്യൊക്കെ പയങ്കര ഇഷ് ചെവർക്ക അങ്ങ് പോട്ടി ഭയങ്കര ഇഷ്ട ഞാ വെച്ചൊട്ക്കും എല്ലാർക്കും
ഓ ഇവടെ പോട്ടി കഴിഞ്ഞാഴ്ച വാങ്ങിച്ചു അത് മോന് കറി പോലെ വെക്കുന്ന ഇഷ്ടോംന്ന് പറഞ്ഞൊണ്ട് അങ്ങനെ വെച്ചു പക്ഷെ ഏ എല്ലാരും കഴിച്ചു എനിക്ക് പക്ഷെ പിടിച്ചില്ലത് കേട്ടോ എനിക്ക് ഗ്യാസ് ആയിട്ട് എനിക്ക് തലേല് ഭയങ്കര തലവേദനയാ അതുപോലെ ഈ ക ക്കെ ക്കെ ആന്നെങ്കിൽ ഇവിടെ വാങ്ങിക്കും ഇവടെങ്ങും നമ്മളെട്ത്ത്ന്നങ്ങനെ അധികം വിഷൊന്നും കിട്ടുന്ന ഏരിയല്ല ആരെങ്കിലും ഇങ്ങനെ കൊണ്ടോവാന്നെങ്കിലും ഭയങ്കര പാടാ നോക്കി നമ്മള് റോഡിലെറങ്ങി നിന്ന അവർ വരുവാന്നെങ്കി പിടിക്ക അല്ലാതെ ആ പെട്ടെന്നായി വരും പോന്ന തേ
ആ വണ്ടിൽ വെക്കുന്ന അങ്ങോട്ട് ഇങ്ങോട്ടും കെടന്നു പൂവൊല്ലോ
പിന്നെ എപ്പോഴങ്കിലും നമ്മള് അങ്ങോ ട്ടോ ഇങ്ങോട്ടോ പോവ്ന്ന സമയത്ത് ഇച്ചിരി മീൻ കിട്ട ട്ടിയാ
ആഹ് അവിടെ പിന്നെ മാർക്ക് മാർക്കറ്റ് അടുത്ത് തന്നെയാ വലിയ ദൂരൊന്നുല്ല കൂടലും മാർക്കറ്റ്ന്നാ വാങ്ങിക്കൊണ്ട് വര മീ ഫിഷിൻ്റെ മാർക്കറ്റ് ആ അപ്പം കൂടുതൽ ആ കൂടുതലും അ രാവിലെ പോയി എറങ്ങിട്ട് വരുമ്പം തന്നെ വായിക്കൊണ്ട് വരും
ആഹാ ലാഭ വാന്നോ അവിടെക്കെ മീന്
ആ ഇവിടെ വല്ല്യ മിക്കവരും തന്നെ ഇവിടെ ഈ സിറ്റി വന്ന് വാങ്ങാൻ വരാറ്ണ്ട്
ആ ഇവിടെ മത്തിക്ക അര കിലോയ്
അട് അടുത്തടുത്താല്ലേ ഫിഷിന്റെ വെല അറിയാൻ പാടില്ല നമ്മള് വാങ്ങിക്കൊണ്ട് വന്ന് ഉപയോഗിക്കുന്നല്ലോ പോയി വാങ്ങാറില്ലല്ലോ ആ ഇവിടെ മത്സരം പോലെ അടുത്തടുത്തടുത്തടുത്ത് കടകളാണ് ഇവിടെ അപ്പറ ഇപറയും ചേർന്ന് ചേർന്ന് കടഅള് ഇരിക്ക അതുകൊണ്ട് അത്രയും വെലയില്ല ഇ ഇവിടെ ഒരട്ത്ത് വെല കൂടലായെ ഒരടുത്ത് വെല കൊറവാ
ഓ അ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങനല്ലേട്ടോ ഇവിടെ ഭയങ്കര പാടാ ഓ മീൻ കിട്ടാനും മീന് ഭൈ ങ്കര വെല നമ്മടെ വീട്ടിന്റെ അട്ത്തൊ കൊണ്ടുവരുന്ന ഭയങ്കര വെലേലാ നമ്മള് അല്ലാതെ പൊറ പോയിട്ട് വണ്ടിക്കാറ കൈന്നൊക്കെ വാങ്ങിച്ചാ നമുക്ക് അവർ ഇച്ചിരി ലാഭത്തിലരുതു ഇന്നലെയാണെങ്കില് ആഹ് എത്ര ഒരു അഞ്ച് മത്തിയെങ്കില് അഞ്ച് മത്തി കാണുമായിരിക്കും അരക്കിലോ ഇച്ചിരി നല്ല മത്തിയ ട്ടോ
ആ ഒഴുക്കല് അങ്ങ് യിരിക്കും ഉം
ആ ഇരുന്നൂറ് രൂപേന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വാങ്ങിച്ചു അതാ ഞാൻ പറഞ്ഞ ഭയങ്കര വെലയാ ഈ മീ ഈന ഇവിടക്കെ
എല്ലാരും
വയങ്കര അധികം മീൻകാരും ഇല്ല മീൻകാരും അധികം വര ഒണ്ടെങ്കിൽ നമ്മൾ ആരെലും കയ്യിന്നോക്കെ വാങ്ങി
ആഹ് അതന്ന ആ
കിലോയ്ക്ക് ഇത്ര റൂപ അങ്ങന അവര് പറയുന്ന ഒരു കിലോന്ന് പറയത്തില്ല അര കിലോയ്ക്ക്
എരിവാന്ന
നൂറ് റൂപ നൂറ്റമ്പത്.
ഉം മീനച്ചാറ് അങ്ങനെ ഞാനിടാറില്ല. പക്ഷെ ഇടക്കൊക്കെ ഒന്നുണ്ടാക്കി നോക്കും.
ആഹ് ഇവിടെ ഇവിടെ അണെങ്കില് ഇവിടെ എന്റെ മോ ആങ്ങളക്ക് മീനച്ചാറ് കൂട്ടണോന്ന് പറഞ്ഞെന് ആഹ് ചൂരക്ക് പോയി കിട്ടിയില്ല. പിന്നെ ആഹ് കിട്ടിയെന്ന് വെച്ച് ചൂട മീനുണ്ടല്ല് ചൂടാ. അത് കിട്ടി. അത് വാങ്ങിച്ച് അന്നേരം പക്ഷേ വെ ആ വെല കുറവൊണ്ടായിര്ന്ന് ആ സമയത്ത്. അങ്ങന അ അത് വാങ്ങിച്ചച്ചാർ ഇട്ട്. കഴിച്ചു പക്ഷെ ന ല്ല ടേസ്റ്റ് ആയിരുന്നു കേ ഏത് മീനായാലും അ ച്ചാറിട്ടാ നല്ല ടേസ്റ്റ് ആയി ചൂര തന്നെ വേണോന്നില്ലല്ലോ?
അതില്ല. നമുക്ക് ആ മുള്ളില്ലായിരുന്നാൽ മുള്ളി ല്ലായിരുന്നാ പോരേ.
ആഹ് അല്ലില് ഈ ചൂട വറുത്താലേ മുള്ളുണ്ടെങ്കില് ഒരു വിഷയ അല്ലല്ലോ?
ആഹ് മ് മ് മ്ഹ്
വറ്ത്തിട്ടല്ലേ അച്ചാറിടന്നെ വറ്
ആഹ് വറുത്ത് ചെറിയ ചെറിയ പീസ ആകിട്ടല്ലേ ഇടുന്നത്
അതെ അങ്ങനെ അച്ചാറ് ഇട്ടപ്പോ നല്ല ഇതായി
എനിക്ക് ഈന്ത ഈന്തപ്പഴവും നാരങ്ങേമ് കുടി ഇടുന്നെ അച്ചാറ ഇഷ്ടം.
ആഹ് അങ്ങനെ ഇടുവല്ലിയോ നന്നായിട്ട് കുക്കിങ് അറിയാം അല്ലിയോ അ അതെ ഇതൊക്കെ പറയുമ്പോ റെസിപ്പി അറിയ പറയുമ്പോ അ നസ്സിലാവും നന്നായിട്ട് ആ പാചകൊക്കെ ചെയ്യുന്ന ആളാന്ന് മനസ് ല്ല ഈത്തപ്പഴോ ഈത്തപ്പഴ ആഹ്
പത്ത് നൂർ പേർക്ക് ഞാൻ തന്നെ ഒണ്ടാക്കും. ഇവിടെ ഒ എല്ലാ പരിപാടിയും വക്കുമ്പഴേ തറവാ തറവാ ണ്ടാകുമ്പം എല്ലാരും വരുവല്ലോ
ആ
അമ്മച്ചി പറയണക്കെ അപ്പ തന്നെ എന്താ എല്ലാം ആക്കി ആക്കി കൊടുക്കും ബിരിയാണിയും ഏ ചൊവന്ന പത്തിരി പത്തിരി മാത്രം വാങ്ങുവാ ചെയ്യണെ
ആ ആ ആ
അത്രയും പേർക്ക് ഉണ്ടാക്കാൻ നമുക്ക് താമസം വരൂല്ലേ അപ്പൊ പത്തിരി വാങ്ങും ബാക്കിയെല്ലാം ബീഫും ചിക്കനും എല്ലാം തന്നെ കറിവെയ്ക്കും പൊരിയ്ക്കും എല്ലാം വെറൈറ്റി ആ പിന്നെയുണ്ടാക്കും എന്നാ അവര് ടെയൊക്കെ വീട്ടിൽ പോകുമ്പോ നമുക്ക് അത്ര ഇല്ലാതാനും ഫുഡ് അവരൊക്കെ ഒന്നു രണ്ടെണ്ണത്തി ഒതുക്കും നമ്മള് ഇവിടെ എല്ലാവർക്കും നല്ല രീതി
കൊടുക്കും ആ നമ്മുടെ മര്യാദ നമ്മൾ അങ്ങനെ ചെയ്യുന്നു
ഫ്രൂട്ട്സ്ലാഡും ഐസ്ക്രീമും എല്ലാം വെ വെവ്വേറെ വേറെ എല്ലാരും കൂടെ കൂടുമ്പോ
ആ നല്ല രസായിരിക്കും എല്ലാരും നമ്മുടെ ബന്ധുക്കളെല്ലാം കൂടെ ആവുമ്പോഴെ ഒരു രസം അല്ലേ
നമുക്ക് അന്നേരം പൈസ ചെലവായാലും നമ്മളത് ആ നമക്ക് എല്ലാരൂടെ ആവുമ്പോ നല്ല
ആ ഉം എല്ലാം ആയിക്കഴിയുമ്പോ എല്ലാം നമ്മൾ പാചകമായി കഴിയുമ്പഴേ ആൾക്കാരെല്ലാം എത്തൂള്ളു
ശെരിയെടാന്നാ